അ ആ. ഹലോ.
ലോ ആഹ് കേൾക്കുന്നൊണ്ടോ
ആഹ് കേൾക്കുന്നൊണ്ട്. ആ അതെ അതെ കേൾക്കുന്നൊണ്ട്. ഓ സുഖായിട്ടിരിക്കുന്നു അവിടെയോ
ആഹ് അവിടെ സുഖായിട്ട് ഇരിക്കുന്നു എന്താ പരിപാടി?
ഒന്നുല്ല ഭക്ഷണൊക്കെ കഴിച്ച് അങ്ങനെ വെറുതെ ഇരിക്കുന്നു.
ഉം മഴയുണ്ടോ റൈഞ്ച് കൊറവാണോ
ആഹ് കേൾക്കുന്നില്ല
കേൾക്കുന്നൊണ്ട് പക്ഷെ ഭയങ്കര ലേറ്റായിട്ടാ കിട്ടുന്നേ ഭയങ്കര താമസ്ച്ച്ട്ടാ റിപ്ലൈ വെരുന്നേ.
ആഹ് മഴേന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം.
ആ ഇപ്പളും മഴ പെയ്യുന്നൊണ്ട്.
ഇല്ല ഇപ്പൊ കൊറച്ചൊരു കൊറവൊണ്ട്.
താഹാ.
ഒന്ന് ഉച്ച കഴിഞ്ഞപ്പോ ഒന്ന് കൊറഞ്ഞിട്ടൊണ്ട് ആ അതെ രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു.
ആ ഇവിടെന്നും മഴയില്ലാട്ടോ ഇവിടെ ഒട്ടും മഴയില്ലാന്നർഞ്ഞ്ണ്ടെങ്കി. മഴ പെയ്യാൻ വേണ്ടി നിക്കുന്നൊണ്ട് പക്ഷെ മഴ പെയ്യ്ന്നില്ല.
ആഹ്. ഇവിടെ ഇപ്പൊ അലർട്ടൊക്ക വന്നിരുന്നു മെസ്സേജ്. ഗവൺമെന്റിന്റെ അലർട്ട് വരൂല്ലേ? വല്ല മുന്നറിയിപ്പായിട്ട് ഇപ്പൊ മൊബൈലിലൊക്കെ വരുവല്ലോ.
ആഹ് അങ്ങനേല്ലേ ഉം.
അങ്ങനെ വന്നിരുന്നു ആ ഈ ഗവണ്മെന്റിന്റെ ഒരു സിസ്റ്റയില്ലേ പല അടിയില്.
ആ ഹാ.
ആഹാ അങ്ങനെ വന്നിരുന്നു. റെഡ് അലർട്ടാണ് ഇല്ല വെലമൊള്ള പ്രദേശൊന്നല്ല.
ആ വെള്ളം പൊന്തില്ലാല്ലെ കൊഴപ്പില്ല.
ഇല്ല.
ഇതേ വരെ മറ്റേ രണ്ടായിരത്തി പതിനെട്ടിലൊന്നും കേറിയിട്ടില്ലല്ലോല്ലേ?
ഇല്ല ഇല്ല ഇവിടെ അങ്ങനെ പുഴയുടെ ഭാഗല്ല പിന്നെ വയലുകൾ വയലുകളുണ്ട് അത് പക്ഷെ വലിയ പ്രശ് വരാറില്ല.
ആഹ് ആഹ് കിണറൊക്കെ ഉണ്ടോ കിണറൊക്കെ വെള്ളം നിറയോ?
കിണറ് ഞങ്ങൾക്ക് കുഴൽ കിണറാണ്.
ആഹ് അപ്പൊ കൊഴപ്പില്ലലേ.
ഇല്ല അതും കൊഴപ്പില്ല.
പിന്നെ കറണ്ടോ കറണ്ട് പോവോ? ഇവിടെ ഇവിടെന്ന് പറ വെള്ളം ആഹ് വെള്ളം കേറുന്ന പരിപാടിയൊന്നും ഇല്ല പക്ഷെ നമ്മുക്ക് വയ ലൊക്കെണ്ട് വയലിന്റെ അവിടൊക്കെ കേറും പിന്നെ റോഡ് മാർ ക്കറ്റ് അങ്ങനെയൊക്കെ പോകാൻ കുറച്ച് പ്രയാസം ഉണ്ട് അവിടെ ഒരു പുഴയൊക്കെ ഉണ്ട്
ആഹ്
അവിടെയൊക്കെ വെള്ളം കേറിയിട്ടുണ്ട് ആ ഒരു കുറച്ച് താഴ്ന്ന പ്രദേശം ഉണ്ട് ഇവിടെ അപ്പൊ അവിടെ വെള്ളം കയറും നമ്മടെ ഈ ഭാഗത്തേക്ക് കയറത്തില്ല നമ്മുടെ ഇവിടെ കുറച്ചും കൂടി ഹൈറ്റുണ്ട്
ആഹ് ഉയർന്ന പ്രദേശായിരിക്കില്ലേ
ആഹ് കുറച്ച് ഉയർന്ന പ്രദേശാ
ആഹ്
പക്ഷെ ഇവിടെ കേറുന്ന സ്ഥലങ്ങളും ഉണ്ട് അതാണ്
ആഹ്
ഉം മഴയൊക്കെ പെയ്ത് വെള്ളം കയറിട്ട്ണ്ടെ പിന്നെ ഭയങ്കര പ്രശ്നമാണ് കഴിഞ്ഞ പ്രാവശ്യക്കെ വെള്ളപ്പൊക്കണ്ടായതുപോലെ ഉണ്ടായി പിന്നെ ഉരുൾപൊട്ടല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെണ്ടല്ലോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പിന്നേയും പേടിയായിട്ട് വരാ ഉം
ഉണ്ടാവുന്നാണല്ലോ പറയുന്ന
അതെ സത്യം പറഞ്ഞന്റെ വെയിലാവുമ്പോ പിന്നെ പ്രശ്നല്ല വെയില് കൊണ്ടാ മതി മഴയാവുമ്പോ പിന്നെ വെള്ളം പൊ അല്ലേ വെള്ളം പൊന്തുന്നു ഉരുൾ പൊട്ടുന്നു ഇല്ലാത്ത ആഹ് ഇല്ലാത്ത പ്രശ്ന ഇല്ല
പൊന്തുമ്പോഴാണ് പ്രശ്നം വെയിലൊക്കെ പിന്നെ നമ്മുക്ക് കുറേയൊക്കെ ഒത്തു പോകാൻ പറ്റും
ഉം അതെ നീന്താനും അറിയത്തില്ല വെള്ളം പൊന്തിട്ടുണ്ടെ വെള്ളം നീന്താൻ അറിയോ എങ്ങനെയാ
ഇല്ല നീന്താൻ എനിക്കും അറിയില്ല
ആഹ് അത് പഠിക്കണം പഠിക്കണന്ന് കുറേ കാലായി വിചാരിക്കുന്നു പക്ഷേ ഇതുവരെ പഠിച്ചിട്ടില്ല
ഞാനും കഴിഞ്ഞ മഴക്കൊക്കെ ട്രൈ ചെയ്തിരുന്നു ഇങ്ങനെ പിന്നെ കുളത്തിലൊക്കെ പോയിട്ട് പക്ഷെ നമ്മള് പേടിയാണല്ലോ ഇതുവരെ പഠിക്കാത്തൊരു സംഭവം പഠിക്കാൻ പോകുമ്പോ ഭയങ്കര ഒരു പേടി
പക്ഷെ ഞങ്ങളുടെ ഇവിടെ ആർക്കും അങ്ങനെ അറിയത്തില്ല എന്റെ വീട്ടിലക്കെയാലും ചേട്ടനറിയാം അല്ലാതെ പിന്നെ വേറെ ആർക്കും അറിയത്തില്ല പക്ഷെ നീന്തലൊക്കെ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യാണ് ഇനിയിപ്പോ കേരളത്തില് ജീവിക്കണെങ്കി നീന്തലൊക്കെ വളരെ മസ്റ്റാണ്
അതെ നീന്തല് പഠിച്ചാല് നമ്മള് സ്വയംരക്ഷക്ക് നല്ലതാണ് പക്ഷേ ചെറുതാന്ന പ്രായത്തിൽ തന്നെ പഠിച്ചാൽ അതാണ് ഏറ്റവും നല്ലത്
ആഹ് ചെറുപ്പത്തിലെ എല്ലാരെയും ഇങ്ങനെ പഠിപ്പിക്കണല്ലെ കുട്ടികളക്കെയാലും ചെറുപ്പത്തിലെ പഠിച്ച് വെച്ചിട്ടുണ്ടങ്കിൽ
ആഹ് ക്ഷെ നമ്മള ആ വീടിന്റെ അട് ത്ത് പുഴയും കുളൊന്നുംല്ലെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കാറില്ലല്ലോ.
ഉം പക്ഷെ ഇതൊക്കെ ഒരു മനുഷ്യന് അത്യാവശ്യ വേണ്ട കാര്യങ്ങളണല്ലേ നീന്താ പഠിക്കുന്നത് അതേപോലെന്നെ ഡ്രൈവിംങ് പഠി ക്ക്യുന്നു കുക്കിം ഗ്‌ പഠിക്കുന്നു നമക്ക് സ്വന്തായിട്ടലെ? ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് പഠിക്കണ്ട കാര്യങ്ങളൊക്കെല്ലേത് അതൊന്നും ഇല്ലാ നമുക്ക് ജീവിക്ക്യാൻ പറ്റുന്ന് എനിക്ക് തോന്ന് ല്ല്യ. ആ
അതെ അത്ര സ്കില്ല്കളാണ് ശരിക്ക്ലും ജീവിതത്തില് നമ്മള്.
അതെ അതക്കെ ഭയങ്കര ബേസിക് ആയിട്ട്ള്ള അല്ലെ?
അതെ.
കുക്കിംങ്ങ് ഒക്കെ എങ്ങനെയാ കുക്കൊക്കെ ചെയ്യോ?
ഓ കുക്കെയ്യാറ്ണ്ട്.
ആഹ്.
അത്യാവശ്യം വീട്ടിലാവശ്യമേ എല്ലാം ഞാ ഭക്ഷണം പാകം ചെയ്യാറ്ണ്ട് പിന്നെ സ്പെഷ്യലാ യ്‌ട്ട് എങ്ങനെ യൂട്യൂബൊക്കെ നോക്ക്യാ അങ്ങനെ ട്രൈ ചെയ്യും.
ബിരിയാണി ഒക്കെ സ്വന്തായിട്ട് ഇണ്ടാക്കോ?
ഓഹ് ബിരിയാണി, മന്തി, കബ്സ ഓഹ് അങ്ങൻത്തൊക്കെ സ്വന്തം ഉണ്ടക്കും.
എനിക്ക് ബിരിയാണിയൊന്നും അറിയത്തില്ല ആ മന്തി ഉണ്ടാക്കൂ ല്ലേ?
ഓഹ് മന്തി ഉണ്ടാക്കും.
ആഹ്. അത് നല്ലൊരു കാര്യാ. മന്തിയൊക്കെ ഞങ്ങള് കഴിക്ക്യാൻ തോന്നിണ്ട് എന്താണ് വീട്ടിലാർക്കും അറിയത്തില്ല വീട്ടിൽ അങ്ങന ഉണ്ടാക്കി ട്ടില്ല നമ്മളെന്താക്കും ഹോട്ടലേക്ക് ബുക്കെയ്യും.
ആഹ്.
എന്നിട്ട് പിന്നെ ഡോ ഡെലിവറി അങ്ങനെയാണ് നമ്മള് മന്തി ഉണ്ടാക്കുന്നേ ആര്ടെങ്കിലും ബേഡേ ഒക്കെ വരുമ്പ ബർത്ത്ഡേ ഒക്കെ വരുമ്പോ
ആഹ്.
നമ്മള് അങ്ങനെ വീട്ടിലങ്ങനെ മ ന്ത്യന്നും ഉണ്ടാക്കാറില്ല ബിരിയാണി ഉണ്ടാക്കും ബിരിയാണി പിന്നെ മമ്മിക്കറിയാം. മന്തി ഉണ്ടാക്കാൻ അറില്ല മന്തി ഉണ്ടാക്കി നോക്കിട്ടില്ല ഉം.
ഞാൻ ആദ്യ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പിന്നെ കൊർച്ചൊന്ന് ശരി ആയപ്പോ കയ്ഞ്ഞ പെര്ന്നാൾനൊക്കെ സ്വന്തം തന്നെ ഇണ്ടാക്കിയിര്
ആഹാ.
പിന്നെ പിന്നെ നമ്മളെത്ര ഇണ്ടാക്ക്യാലും പിന്നെ ഹോട്ടലത്ര ആ ഊലല്ലോ.
ഹോട്ടലത്ര ആവത്തില്ല ആഹ് അത് കറക്റ്റ. പിന്നെ വേറെന്തൊക്കെ ഇണ്ടാക്ക പച്ചക്കറി അങ്ങനെയൊക്കെ ഇണ്ടാക്കോ പച്ചക്കറി? വേറെ മീൻകറി ഒക്കെ ഇണ്ടാക്കോ? മീൻകറി പച്ചക്കറി?
അങ്ങൻത്തെ എല്ലാ ഭക്ഷണും ഇണ്ടാക്കും.
ആഹ്. മീനൊക്കെ എങ്ങനെ കിട്ട്ന്നെ മീനൊക്കെ അവ്ടെ ഉള്ളതാണോ? മീന്റെക്കെ പ്രദേശാആണോ?
അല്ല അല്ല മാ ക്കറ്റീ പോയി വാങ്ങാന് അങ്ങനെ പറ്റാറില്ല അപ്പൊ വീടിനടുത്തൂടെ വരുമ്പോ വാങ്ങും.
ആഹ് നമുക്കൊക്കെ ആഴ്ചക്കൊന്നോ രണ്ടോ ദിവസൊക്കെ വരത്തുള്ളൂ ആഴ്ച്ചേല് എല്ലാ ദെവസൊന്നു വരത്തില്ല പിന്ന നമ്മളും വേണമെങ്കി എന്താണ് മാർക്കറ്റി പോയി മേടിക്കലാണ്.
ആഹ്
പിന്നെ വീട്ടിലേക്ക് വരുന്നതിനൊക്കെ നല്ല പൈസയാണ് നല്ല പൈസ കൊടുക്ക
ആഹ് അതെ വീട്ടില് വരുന്ന മീന്ന് ഭയങ്കര പൈസയാണ്.
ഉം പിന്നെ പഴകിയതു ആയിരിക്കും നല്ലതല്ല ഫ്രഷല്ലായിരിക്കും.
ആഹ് ക്ഷെ ഇവിടെ ഫ്രഷ് വരാറുണ്ട് വിടെ ഏകദേശൊരു ബീച്ചിന്റെ പ്രദേശത്തിന് അത്ര അടുത്തല്ലെങ്കിലും
ഉം
അതുകൊണ്ട് മീന് പക്ഷെ ഫ്രഷെന്നെ കിട്ടാറുണ്ട്.
ഉം നമുക്ക് പിന്നെ ഫ്രഷൊക്കെ മേടിക്കണെങ്കി അവിടെ തന്നെ പോണം പിന്നെ നമുക്കൊക്കെ ഇങ്ങോട്ട് റ്റ് വരുമ്പോ എന്തായാലുംല്ല നമ്മുടെ ലാസ്റ്റ് വീടൊക്കെ ആകുമ്പോ വളരെ കൊറച്ച് ഐറ്റം ഒക്കെ ഉൺ ണ്ടാവുള്ളു. കൊർച്ച് സാധനങ്ങളൊക്കെ ണ്ടാവുള്ളൂ നമുക്കെല്ലാം കൂടി വേ ണെങ്കി നമ്മള മാർക്കറ്റി പോയി മേടിക്കണം. പക്ഷെ നല്ല പൈസയാ ട്ടോ ഇവിടെ ക്കെ ഇവിടെ പിന്നെ കടലൊന്നും ഇല്ലാത്തോണ്ട് മീന്നൊക്ക നല്ല പൈസയ. പിന്നെ നമ്മള് ഏറ്റവും കൂടുതലെന്താണ് ചിക്കൻ മേടിച്ച് ആഹ് ചിക്കൻ മേടിച്ചിട്ട് ചിക്കനൊക്കെയാല് ഇരുന്നൂറേ ള്ളു മറ്റഅ് ഇരുന്നൂറ്റമ്പത് മൂന്നുറൊക്കെ കേറും. അപ്പൊ പിന്നെ എന്തായാലും ചിക്കൻ മേടിക്കും. അവിടെ എങ്ങനെ ചിക്കനൊക്കെ എങ്ങനെയാ പൈസ?
ചിക്കനും ഇരുന്നൂറ് ന്റെ മേലൊക്കെ വരാറുണ്ട്.
ആഹ് ഇവടെ പിന്നെ ഇരൂന്നുറ് ഇരുന്നൂറ്റമ്പത് ആ റേഞ്ചിൽ ഇങ്ങനെ നിക്കും.
ആഹ്.
അങ്ങനെ പിന്നെ.
ഭക്ഷണൊക്കെ എങ്ങനാ ങ്ങൾ കുക്കെയ്യാലാണോ?
ഭക്ഷണം അമ്മയുണ്ടാക്കും അമ്മ ഉണ്ടാക്കാൻ ഞാൻ കഴിക്കും അങ്ങനെ.
ആഹ് ഞങ്ങക്ക് ഞാം പിന്നെ സ്വന്തമേ ഉള്ളൂ അതുകൊണ്ട് സ്വന്തം തന്നെ ണ്ടാക്കണം.
സ്വന്തം ഉണ്ടാക്കണം വേറെ വഴിയില്ലാന്ന്‌ല്ലെ
ഇല്ല വേറെ വഴിയില്ലാത്തത് കൊണ്ട് പിന്നെ ഞാനെന്റെ സ്വന്തം വീട്ടിലാണെങ്കിലും. ആദ്യവേ കുക്കി അങ്ങനെ. ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ പഠിച്ചെടുത്തത് കൊണ്ട് ഒറ്റക്കാ യപ്പഴും വലിയ ബുദ്ധിമുട്ടില്ല.
ആഹ് എല്ലാം പട് എല്ലാം പഠിച്ചതായിരുന്നോ?
ആഹ് അതെ ഓഹ്‌ ഞങ്ങള് വീ ട്ട്ന്ന് ന്ന മ്മ ആദ്യേ ഒക്കെ കുക്കിങ്ങില് പഠിപ്പിച്ചിരുന്നു.
രാവിലെയൊക്കെന്താ ണ്ടാക്ക ബ്രേക്ക്ഫാസ്റ്റ്?
രാവിലെ ഇഡ്ഡലി, ദോശ. പിന്നെ ഞങ്ങടെ നാട്ടിലധികം പത്തിരിയാണ് രാവിലെ. ഭക്ഷണം ഏകദേശ ദിവസങ്ങളില് വിട് ടെല്ലാ വീടുകളിലും പത്തിരിയാണ് ണ്ടാവാറ
പത്തിരിന്ന് പറഞ്ഞാ വറുത്തണ്ടാക്കുന്ന സാധനാണോ അതോ മറ്റേ എങ്ങനെയാ. വെണ്ണയില് വറത്തെടുക്കുന്ന സാധനാ?
അല്ല അല്ല എണ്ണേല് വറത്തെടുത്തിട്ട അരിപ്പൊടി അരിപ്പൊടി നന്നായി ഫൈനായി പൊടിപ്പിച്ചിട്ട് പിന്നെ ചൂടുവെൾ നല്ല തെളച്ച വെള്ളത്തില് കൊഴച്ച്.
ആഹ്.
നമ്മള് പൂരിയൊക്ക ണ്ടാക്കുന്നത് പോലെ പിന്നെ പര പ്രസ്സില് പരത്തി എണ്ണയില് വർക്കണ്ട. പിന്നെ ത് ഇഹ് ആ പാനിലിട്ട് ചൂടാക്കി എടുക്കാം
ഓക്കെ ഓക്കെ ആ ചെറിയ വെളുത്തിരിക്കുന്നല്ലേ ആഹ് വെളു
ആഹാ ആഹ് അതെ ആ നൈസ് ആയിട്ട് ആഹ് നൈസ് ന്നെ നമ്മളെ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ അങ്ങനെ നൈസ് ആയിരിക്കില്ല പക്ഷെങ്കില് നമ്മള് വീട്ടിലിണ്ടാക്കുന്ന
ഉം ഉം പിന്നെ കൊറെ ഇങ്ങനെ വറത്തെടുക്കുന്ന ഒരു സൈസ് പത്തിരി ഉണ്ടല്ലോ അല്ലെ നമ്മള് കാലിക്കറ്റൊക്കെ പോകുമ്പം കാലിക്കറ്റ് പോകുമ്പോ ഇങ്ങനെ കിട്ടും ഈ വറത്തെടുക്കുന്ന പത്തിരി എന്താ ടയർ പത്തിരിയോ
ആഹ് ആഹ് അതെ അതെ
ആഹ് അത് നല്ലതാ എനിക്ക് ഭയങ്കര ഇഷ്ടാ
ആഹ്
ഇനി ഒന്ന് മറ്റേതിനെക്കാട്ടി എനിക് ഇഷ്ടം ടയർ പത്തിരി അത് ഇങ്ങനെ വറത്തെടുക്കുന്ന കൊണ്ട് ആന്തോന്ന് എനിക്കറിയത്തില്ല
ആതിനെ പ്രത്യേക ടേസ്റ്റ് ആണ് അതില് പിന്നെ തേങ്ങയൊക്കെ ഒതുക്കിയിട്ടിട്ടാണല്ലോ
ആഹ് നമ്മള് നമ്മള് പ്രധാനമായിട്ടും കാലിക്കറ്റ് പോമ്പളാണ് അതൊക്കെ കഴിക്കാറ് നല്ല രസമാണ് ഹ് ഹ് ആഹ് ആഹ് ഒരു ഇതൊക്കെ പത്തിരി പിന്നെ വേറെന്താ പിന്നെ വേറെ ഏതാ വരാ
പിന്നെ രാവിലെ പ്രധാനമായിട്ട് പത്തിരിയാണ് പിന്നെ പുട്ട് ഇടക്കൊക്കെ പുട്ട് പൂരി അങ്ങനെയൊക്കെ തയ്യാറാക്കും
ആഹ് ആഹ് ഇഡ്ഡലിയെ
അവിടെയോ ഇഡലി പിന്നെ എപ്പോഴെങ്കിലേ ഇണ്ടാക്കാറുള്ളൂ
നാ ഹാ എനിക്ക് ഇഡലി ഭയങ്കര ഇഷ്ട എന്നാ
ആഹ് ആഹ്
ദോശ
ദോശ പിന്നെ സാദാ ദോശ ഇണ്ടാക്കും അല്ലെങ്കിൽ ഇതുപോലെ ഉഴുന്നിട്ട് അരച് വെച്ചി ട്ട് അങ്ങനെ ഉണ്ടാക്കും
ഉം ശരി എന്നാല്
ആഹ് ഓക്കേ ഓക്കേ
ഹലോ ഹലോ
ഹലോ
അത് ഒന്ന് കട്ടാകൂ
കട്ട് ചെയ്യാനാവുന്നില്ല
എനിക്കും പറ്റുന്നില്ല എനി ആപ്പ് ഫുള്ള് പോ